ഹലോ
ആ ഇപ്പ കേക്കാം അത് നേരത്തെ കട്ടായത് പോലും അറിഞ്ഞില്ല ഉം പിന്നെ ഇവിടെ ഹോസ്പിറ്റല് നി ക്കുമ്പോഴത്തേക്ക് അവിടെ റൂമില് അത്യാവശ്യം പിള്ളേരൊക്കെ ഉള്ളോണ്ട് സൗണ്ടല്ലേ അതുകൊണ്ട് ഞാനങ് പൊറത്തോട്ട് ഇവിടെ ഹേ മറ്റേ എലവേറ്റർണ്ടല്ലോ അ എല വേട്ട്ര അല്ലല്ലാ ലിഫ്റ്റ് ലിഫ് ആ യെസ് അവിടെ ആ അയിന്റെ അടുത്ത് ഇപ്പറത്തരു ബാൽക്കണി പോലെ എന്ന് പറയാൻ വേണേ കോറിഡോർ പോലെ ഒരു സംഭവുണ്ട് അവിടെ നല്ല കാറ്റ് കാരണം ഇവിടെ നോക്കുമ്പോ ചെറിയരു പാർക്കി്ങ് ലോട്ട്ണ്ട് അവടെ ഇങ്ങനെ വണ്ടികളൊക്കെ നിക്കുന്ന അല്ലാണ്ട് മറ്റേ ഈ എന്ത പറയാ പള്ളി മറ്റേ മലയൊക്കെ ണ്ടല്ലോ നല്ല കാറ്റ് ഈ ഹോസ്പി ത് ലീരിക്കുന്ന ഒരു ഇത് കഴിഞ്ഞ അയിന്റെ ചുറ്റു എന്തോന്ന് വച്ചാ ഈ കാടു പോലെയാണ് ഇങ്ങനെ നോക്കുമ്പോ നല്ല ചെടിയും എല്ല സൂപ്പർ മഴയൊക്കെ പെയ്യുമ്പോ നല്ല മഞ്ഞു മൂടി സൂപ്പർ ആയിട്ട് എടുക്കും ങ്ങ്നെ രാത്രി ഫസ്റ്റ് സം വന്നേന്റ അന്ന് ആ സെക്കൻേ ഉണ്ടത് തേർഡേ മാത്രം ഇല്ലായിരുന്നെന്ന് തോന്ന്ന്ന് അപ്പൊ നല്ല ഇവിടെ നല്ല കാറ്റാണ് അവിടെ റൂമിലൊക്കെ ഴിഞ്ഞ് ഇവിടെ ഉള്ളൽ ന്നെ അത്യാവശ്യം നല്ല കാറ്റ് നാ ചർലായിട്ട് വരുന്നത് ഇവിടെയാണ് പിന്നെ ഇന്ന് ഞായറാഴ്ചയായിട്ട് പള്ളി പോയില്ല
ഇല്ല ഉറങ്ങി കിടന്നു
ആ കൊറെ നാളായല്ലോ പോയിട്ട്
നൊ വന്നു ബട്ട് ആരന്ന് എനിക്കറിയില്ല
ആരന്ന അറിഞ്ഞുണ്ടെങ്കി പിന്നെ തുറക്കണ്ട അച്ഛൻ വേണെങ്കി മാത്രം തുറക്ക്
അച്ചൻ അല്ല ന്താ നോക്കട്ടെ അല്ലല്ല ആരോ കല്ല്യാണം വിളിക്കാൻ വന്ന്
ആ ശരി വാങ്ചി വെക്ക് പരിചയൊണ്ടെങ്കി തൊറക്ക് അല്ലെങ്കി ന്നോക്കിം കണ്ടൊക്കെ
ഉം അച്ചമ്മ വന്ന് തൊറന്ന് ആൻച്ചിട്ട് പോയി
ആ ഓക്കെ ഓക്കെ
ഉം
ഞാനാണേല് ന്നാളെ എനിക്കി ൻ്റ് സ്കൂൾള് പോണം പക്ഷെ ഒരു മീറ്റിങ് ഉണ്ട് ചെയർമാന്റെ മീ ട്ടൻറ്റു റ്റുവൽവ് ആയിരിക്ക് ക്ക്‌ ഒറപ്പില്ല പക്ഷെ പൂവാൻ പറ്റത്തില്ല കാരണം ഇവന് മേബി നളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും അതു അല്ല ഫീഡ് എയ്യണം ഇവൻ വേറൊന്നും കഴിക്കത്തില്ലല്ലോ ഇപ്പം അത്യാവശ്യം കുറുക്ക്‌ എങ്ങനും കഴിച്ചോണ്ട്ര്ന്നെ ഇപ്പം വയ്യാതായേനേഷം അതും കഴിക്കൂല അപ്പൊ എന്തോ പറയാൻ ഞാൻ മാമിന്റെട്ത് പെർമിഷൻ ചോയ്ച്ചു മാം പറഞ് മാക്സിമം വരാൻ നോക്ക് പക്ഷെ നാളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണെങ്കി ആ അവനിപ്പോ ഇരിക്കുല ഞാൻ തന്നെ വേണം ന്ന അതു അല്ല അമ്മക്കൊരു മീറ്റിംഗ് ഉണ്ട്.
ആ സി ഡി എസ്സി ന്റെയോ?
ആഹ് അങ്ങനെ എന്തോ ഒരു മീറ്റി് എന്ത് ന്ന അറിയത്തില്ല എന്തോ ഒരു മീറ്റിംഗ് അമ്മയ് ക്യാണ്ട് രാവിലെ അമ്മയ്ക്ക് വൈകിട്ടായിരുന്നെ കൊഴപ്പ ല്ലായിരുന്നു അപ്പം അവന്റെ അടുത്ത് ഇതൊല്ല ഞാനോ, അവളൊ, അളവ് മാത്രം ഇരുന്നാലും പറ്റത്തില്ല ആരെങ്കിലും ഒരാള് കൂടെ വേണം അതോണ്ട് അത് പിന്നെ മാമിനെ വിളിച്ച് പറഞ്ഞ് ഞാൻ വല്ല്യയ കാര്യത്ത് ത്തിലും ആ എന്റെ റിക്വയർമെന്റും എടുത് കമാൻ്റൊകെ കൊടുത്തിട്ട് ഞാൻ ചാറ്റ് ജി പി ട്ടി ക്ക് കൊറേ കാര്യങ്ങളൊക്കെ ഇപ്പം റിലവന്റ് ആയിട്ടൊള്ളവർക്ക് എന്നെക്കെയാണ് വേണ്ടത് എന്തൊക്കെ ഇൻക്ലൂഡ് വേണ ന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒര് പെർമിഷൻ റി ക്വസ്റ്റ് എൻക്കി തരാൻ പറഞ് ഞാൻ എഴുതി എടിറ്റ് ചെയ കഴിഞ്എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്കി കൊർച്ചൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ഡ് അതെല്ലാം ചെയ്ത് എല്ലാം പക്ക ആക്കി വെച്ച് എന്നിട്ട് ഹെ ഒച്ച ഡി മാമിനെ വിളിച്ച് വിളിച്ചിട്ട് മാമിന്റെട്ത് ചൊയ്ചപം മാം പറഞ്ഞു പ്രിൻസിപ്പൽ ഡയറക്റ്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഹെച്ച്ഒ ഡി ത്രൂവേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ സോ മാം സം സംസാരിക്കാം എന്നിട്ട് നമ്മളെ ഹ് ഗ്രൂപ്പില് അല്ലാണ്ട് മെസേജ് ഇട്ടാ മതി ലീവിന് അങ്ങനെ പറഞ്ഞ്
അപ്പം അത്രയും നേര ഇര്ന്ന് ചേറ്ത് പ വെറുതെ
എന്തോ
അത്രം നേര ര്ന്ന് ചെയ്തത് വെർ അതെ
തെ ഇനിക്കു അങ്ങനെ തോന്നിയത്
ന്നല്ലതാ
ഉം അവള് എണീറ്റില്ലേ
എണീറ്റ് എണീറ്റ് അവളാ ഫോണി ഗെയിം കളിച്ചോണ്ടിരിക്ക്ണ്
ആര്ടാ അച്ചമ്മ ടെ
എങ്ങനെ
പഠിക്കാനൊന്നുല്ലെ
പഠിക്കാൻ പറ അയിന് ആയ്ന് കേക്കാൻ പഠിക്യാൻ പറഞ്ഞ ആര് കേക്കാനന്ന്
അയ്യോ ചേച്ചി പിന്നെ പഠിച്ചു തള്ള്ന്നോണ്ട് അനിയത്തി
ഞാൻ അത്യാവശ്യം ഇപ്പോ പഠിക്കും ഞാനോന്നും ഫോണൊന്നും കുതൂല ആ ഞാനിപ്പോ പഠിപ്പിയായി പണ്ടത്തെ പോലെന്നും അല്ലാ ഭയങ്കര പഠിപ്പി
ആഹ്
പടം വരക്കാനിണ്ട് അതാണ് കിറുക്ക് വരണ
അത് ഒ ന്നെ ഏ ഫോണില് പ ഇല്ല ലാപ്ടോപ്പ് അങ്ങനെ ടാബ് എന്തെലും ഉണ്ടെങ്കിൽ കൊറച്ച് വലുതാക്കി വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ഫോണിൽ തന്നെ ഈ മറ്റേ ഇങ്ങനെ എന്തൊരു ആപ്പ് ഉണ്ട്. എന്തങ്ങനെ വരക്ന്ന ആപ്പ് ആഹ് ആപ്പ് എടുത്ത് വെച്ചിട്ട് എന്തോ ലോക്ക്ക് ലോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും.
പക്ഷെ എനിക്ക് പടം വര കൊഴപ്പെല്ല്യാ അന്ന് പ്രിന്റ് എടുത്തല്ലോ
ആഹ്
വരയ്ക്കണം കൊറെണ്ട് മൊ ഒരു പടവും വര രണ്ടുപടം വര കിയുള്ളു പോട്ടണിയില് ബാക്കി എല്ലാം ആടിക്കിടെ എഴുതി തീർത്ത്. ഓ അത് യന്നെ ബാക്കിയല്ലവരക്കണം നാളെ പക്ഷേ കൊടുക്കണം
കൊടുക്കണം
നാളെ ഈ വരക്ക്യേഇനി ഇന്നിരുന്ന് മൊത്തം വരക്കണ്ടെ
കുറച്ച് എന്തായാലും രണ്ട് മണി റീൽസ് കാണ്ണ സമയ ത്ത് ഇരുന്ന് വരക്കി
പറയിൽ നിന്ന് ക രാത്രി അത് ഞാൻ ഉറങ്ങും
ഒരു മിനിറ്റ് ഇവിടെ കുറെ സൗണ്ട് ഒരു മിനിറ്റ്
സംഭവം ഞാൻ സൗണ്ട് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറി ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ മറ്റെ ബാൽക്കണി പോലെ കാറ്റ് അപ്പം പിള്ളാരുണ്ടായിരുന്നകൊണ്ട അവൻ ഇത്ര നേരം നിന്ന് അവരെന്തോ താഴോട്ട് പോയെന്ന് താഴോട്ട് പോയതോ അവള് അനിയത്തീടെ കൂടെ വീട്ടി പോയതോ അങ്ങനെ എന്തോ ആണ് ഏഹ് അവമ്മാര് പോയത് ഈര മറ്റി ക്യാനൊല ഇട്ടിട്ടുണ്ടല്ലോ ഐ വീ കൊടുക്കാൻ മരുന്ന്ടാനൊക്കെ. അയിന്റെ പൊറത്തൊരു ട്ടവ്വല് കെട്ടിയിരുന്നല്ലോ ഞ ഇന്നലെ കണ്ടല്ലോ നീ ഹലോ
ഇല്ലാ
ടാ കേക്കാവോ ഹലോ ആഹ് ഹലോ ഹലോന്ന് കേക്ക്ന്ന് പഷേ പതിയാണ് കേക്ക ഇത്തിരി ഒ റക്കപ്പറ ഹലോ കൊച്ചേ എനിക്ക് വ വന്നാ മതി കാതിരെല്ല കംപ്ലയിന്റുണ്ടോ
ഹലോ ഹലോ